എത്താ വർത്താനൊക്കെ കെട്ന്നോ?
ആഹ നല്ലവർതാനന്നെ ആ കെട്ക്ക്ണ്.
ഏ നല്ല വർത്താന. കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനൊ കെട്ക്കാണ്.
ഏ ശെരി ഇവ്ടെ എടുത്തായിനോ.
ആ അവിടെ എടുത്ത് ഓഡിറ്റോറിയത്ത് വെച്ചിട്ട് ഏയ്നു കല്യാണം.
ഏ അൽവാസിൻറതാ?
ആഹ് ആഹ് അൽവാസിന്റെ കല്ലാണ് പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഫുഡൊക്കെ കഴച്ച് നല്ല
ആഹ ശരി വല്ിയ കല്യാണേയ്നോ?
ആഹ് വല്യ കല്യാണേയ്നു അത്യാവശ്യം കുഴപ്പല്യാതെ ഏതൊരു കല്യാണായാലും ഇപ്പൊ ഫു ഇതും കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരിയാണല്ലോ പണ്ടത്ത പോലന്നല്ലല്ലോ നല്ലതോ ഉണ്ടാവും പല ഐറ്റവും പല വിധത്തിലുള്ള ഫുഡും കറികളും പൊരികളും ഒക്കെ എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്ക് ആ പെണ്ണിന്റെ പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്ക് കഴിക്കാൻ അതമാതിരി ആ ആഹ ആ ഇതൊക്കെണ്ട് കുട്ടികൾക്കും ഞമ്മൾക്കും ഒക്കെ എവിടെ നല്ല നല്ല രസുണ്ട് കേട്ടോ അല്ല ഒരു പണ്ടത്തെ മിഠായികള് അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ വരുന്നത് നമ്മള് പണ്ട് പഠി മദ്രാസെ സ്കൂളൊക്കെ പഠിച്ച കാലത്ത് അന്നൊരു മിഠായികൾല്ലേ ആ ആ മിഠായികളൊക്കെ
പലവിധം ജ്യൂസുകളും
ആ ജ്യൂസുകള് ചായകള് ഒക്കെ നമ്മള് ചെന്ന് കയറുമ്പ തന്നെ നമ്മുക്ക് പലവിധം ജ്യൂസ് ചായ ഒക്കെണ്ടല്ല അടിപൊളി കൊഴപ്പൊന്നുല്ല ഉഷാറായി പോയി വന്നു പിന്നെ പിന്നെപ്പോ പുതിയ എണ്ണ ആയാലും ഒലെ ഡ്രസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്
റന്റിന് എടുക്കല്ലേ അല്ലേ
അതെ റെന്റിനട്ക്കാണ് ജ്വവല്ലറി പിന്നെ ഫുള്ള് ഫാൻസണ ആർക്കും സ്വർണ്ണം വേണ്ടല്ലോ സ്വർണ്ണം കൊടുത്താലും അത് ഇട ലാ കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള നമ്മള് റെന്റിന് എടുക്കയാണ്
ഉ പക ഫുള്ള കുട്ട കുട്ട്യാക്കിഞ്ഞ് വണെങ്കിലും ഒന്നോ രണ്ടോ ഉള്ളത് സിമ്പിൾ ആക്കി ഇടാനല്ലേ
ആ അതെ ഇപ്പൊ സിമ്പിളാണ് അതെ അതെ ഇപ്പൊ ഫുള്ളും എന്താണ് ആദ്യൊക്കെ സാരിയനു ഇപ്പൊ സാരി ഇല്ലല്ലോ ഇപ്പൊ ഫുള്ള് ഗൗണ്
ആഹ ഫുള്ള് അനൊക്കെ ഒരു റെന്റ് കിട്ടണണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ലേ
ഉ റെന്റിന് തന്നെ എല്ലതും പിന്നെപ്പൊ എല്ലാതും റെന്റിനാണ് ഒരു കല്യാണം എന്ന് പറഞ്ഞ ഒരു നാാല അഞ്ച ആറ് ദിവസം മുന്നേ തടങ്ങും മഞ്ഞ കല്യാണം പി മെഹന്തി അങ്ങനെ ഓരോ ആ ഓരോ വിധത്തിനും ആ അറബി നൈറ്റ് അങ്ങനെ അതിനൊക്കെ ഓരോ കോസ്റ്റ്യൂം ആണ് അതിനനുസരിച്ചുള്ള
ആഹ
അടിപൊളിയാണല്ലോ അതൊക്കെ റെന്റിന് എടുക്കാണല്ലോ അക്കുള്ള എല്ലാ എല്ലാതും
എല്ലാ സാധനവും അതിനുള്ള എടുക്കാണ് അ എ
ഉം അതെെ ഇപ്പൊ ഏതൊരു പാവങ്ങള് ആയാൽ പോലും ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞാല് ഇപ്പൊ അടിപൊളിയാണ് പണ്ടത്തെ മതിന്നല്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അങ്ങന ഒന്നുമല്ല ഒക്കെ ഒരു അടിപൊളിയട്ട നടത്തണം ഇപ്പത്തെ മക്കൾക്ക അത് എല്ലാതും എല്ലാരും പോലെ എല്ലതും നടത്തണം എന്നുള്ളരു
ആഹ മൈലാഞ്ചി ടാൻ ആയാലൊക്കെ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ബ്യൂട്ടി പാർലറിലും പോയി ചെയ്യല്ലേ എത്ര പൈസ കൊടുത്താലും മൂന്നും മൂവായിരം നാലായിരം രപക്കെ കൊടുത്ത് ചെയ്യാലോ
അതെ ആദ്യംന്നൊക്കെ പറഞ്ഞ നമ്മള് നമ്മെ കസിൻസ് ഒക്കെ അല്ലെ ഫ്രണ്ട്സ ആള് ഓല ഓല ഓലരിട്ട് വരഓ മജ വരി ഓ ഡ്ര അങ്ങനെ ഇപ്പൊക്കെ അയിനൊക്ക ഒരാളാ നമ്മ ഫുൾ ക്യാഷ് കൊടുത്താൽ മതിവാവന്ന് നമുക്ക് അറിയേണ്ട വീടുൻ
പക്ഷെ അത് അതൊരു രസം തന്നെ ഇയിനു കല്ല്യാണം
അതെ നമുക്ക് വീട്ടില് വെച്ചാവുമ്പോ ഓ ഓഡിറ്റോറിയ ആണ് വീട്ടിൽ തൽ ഒരു ഭാരമല്ലോ എന്ന് പറയ വേഗമാ അവിടെ പോയാൽ മതി ആദ്യംന്നൊക്കെ പറഞ്ഞ വീട്ടിൽ കല്യാണം ഉണ്ടാവും വീട്ടിൽ തന്നെ എങ്കനും കല്യാണം അപ്പൊ അതൊക്കെ ആവുമ്പോ ഭയങ്കര ഇല്ലേ ആരസ പത്ത് പിന്നെ അന്ന് പറഞ്ഞാല് ആ കോൽക്കളി പോലെ ഓരോ കളികള ഇപ്പൊന്ന് പറഞ്ഞാല് ഡാൻസ് പാട്ട്
അതിന് ആൾക്കാരെ പൈസ കൊടുത്താൽ കിട്ടും കളി
ആ അതെ അതെ അതെെ കളിക്കാന ആൾക്കാര് കിട്ടും ചെയ്യും
അടിപൊളി സ്റ്റേജും കാര്യങ്ങളുണ്ടാവും ചെയ്യും
ആ അതെ അതപോലെ സ്റ്റേജും കാര്യങ്ങളുംാണ് അക്ക അനുസരിച്ചുള്ള ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളും ഇപ്പ ഫുഡിനായാലും ബൊഫ കോരത്തെ നമുക്ക ഒന്ന പറയാ നമ്മളിങ്ങനെ പറയാം പോല ഇങ്ങെ ഫുഡ് ഇട്ട് തരാം നമുക്ക് ഇട്ട് കഴിക്കേണ്ട ഒര അവസ്ഥയും കൂടി അവിടെ വരുന്നില്ല നമ്മുക്ക് ഇട്ട് തരാണ്
ആഹ അത് ശരി അപ്പത്തൊക്കെ സിസ്റ്റ ആണല്ലോ ഇപ്പൊ ഫുള്ള് ആ ഏത് ഭാവങ്ങൾക്കായാലും ഒക്കെ ഇപ്പോൾ വലുത് കൈയി വലുത് കണ്ടുകണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണ ഇപ്പൊ
അതെ എല്ലാവാരും ഇപ്പൊ അങ്ങനെ ഏൽപ്പിക്കണം അങ്ങനെ ഏൽപ്പിച്ചാ നമ്മുക്ക ഒന്നും അറിയണ്ട കാരണം പണ്ടത്തെ പോലെ കുട്ടികളൊന്നും കിട്ടണില്ല ഇങ്ങനെ ആ ൊക്കെ പറഞ്ഞ നമ്മെ വീട്ടിലുള്ളത് കസിൻസും ഫ്രണ്ട്സും എല്ലാരും കൂടി ചേന്നാണ് അങ്ങനെ
ആഹ ആഹ
ഉ അപ്പൊ അതിനൊന്നും ഇപ്പൊ ആര് കിട്ടുന്നില്ല ആർക്കും അതിനൊന്നും ടൈമ ഇില്ല
പിന്നെ ഇങ്ങനെ ചെയ എന്താ പററയാ ബൊഫ ചെയ്യുന്നോണ്ട് നമുക്ക് ഫുഡ് വേസ്റ്റ് ആവലോ ഒരു അത്യാവശ്യത്തിന് മാത്രം വൾബി തരുള്ളൂ ഫുഡ് കൊറ നമ്മള് വളമ്പിക്ക ആ വേണെങ്കി കഴിക്കാൻ മാത്രല്ല ചോയിിച്ചാ മതി
ആ വേണമെങ്കും ചോദിക്കലോടെ അപ്പൊ അതിനനുസരിച്ച് നമ്മക്ക് ഇട്ട് തരുും പറ്റേ നമ്മള് മക്കളൊക്കെ അനാവശ്യമായിട്ട് ഇട്ടും അങ്ങനെയൊക്കെ ചെയ്യൂലേ
ആ കൊറെേ ഒഴിവാക്കും കൊറെേ കളയൊക്കെ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയണ്ടേ ഇതാകുമ്പോ അത്യാവശ്യത്തിന്
ഉം ഭയങ്കര രസമായിു പാട്ടായു ഞക്ക് ഇതിന്നിങ്ങനെ സജ ഇങ്ങനെ പാട്ടായി അതിന ഡാൻസ് കളിക്കണ്ട് ഫ്രണ്ട്സുക ഡാൻസ് കളണ്ട് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസം കുട്ടികൾക്ക് പിന്നെ ഒ ബോരടിച്ചിടാ ഓക്ക് പോോരടിക്കാതിക്കാനെ ഓക്ക് ഇങ്ങനെ ഓരോ സ്നാക്സും കാര്യങ്ങളും അതൊക്കെ അവിടെണ്ടായിട്ടായി അനത്തെ പോെ അതൊക്കെണ്ട ഇടുത്ത് അവിടെ ഇത്തിയാലല് ഒരു മക്കളൾ അത് കഴിക്കുക ചെയ്യും നമുക്കത് കാണും ചെയ്യാലെ ട്ട മോഡല് ഇപ്പൊന്ന് പറഞ്ഞാല് അത് ാജമക്ക് പുതിയണ് ചേദ്യമക്കെ വരണമെങ്കിൽ തന്നെ ഒരു നാലഞ്ച ആൾക്കാാര്ന്ന് പുതിയ ഉമ്മ ക്കെ അങ്ങനെ വന്ന് എന്താ കുട്ടികളെ കൊണ്ടുവരിണല്ലോിട്ട് പിന്നെ അവിടെ ഒരു കറക്കലും അലെ അവിടെ ഒരു ഇത് ആ അതെ അതെ അതെ അതെ
മ്മ ഉ രസാണ് അതൊക്കെ ഒരു ഓർമ്മക്കായി വെക്കണ നല്ലതന്നെല്ലേ നമ്മളെ വക്കൾക്കും കാണിച്ചു കൊടുക്ക എങ്ങനെ കല്യാണ മാരേജ് എങ്ങനെ എന്നൊക്കെ ഇതില് ഞമ്മൾതൊന്നും പണ്ടത്തെ കാലത്തുള്ളവരിതും കല്യാണത്തിനുള്ളത് ഒന്നും കറണില്ലല്ലോ അല്ലേ എന്താ ദാവണ്തെന്നോ ഫോട്ടോഷൂട്ടൊന്നും പണ്ടത്തകാല ആള്ക്കാാര്ക്കില്ലല്ലോ ഹലോ ഹലോ ഹലോ കേൾക്ക്ണില്ലേ ഹലോ
ഹലോ ഓക്കെ
ആ ആ റേഞ്ച് പോയി തോന്നുന്നല്ലേ
ആ റേഞ്ച് പോയത
അ ശരി ആ പിന്നെ എന്നട്ട് എന്തൊക്കെയ ഫുഡൊക്കെ പലവിധം എന്തൊ
ആ ഇന്ന് ബീഫ് ബിരിയാണി ചിക്കൻ മന്തി പിന്നെ പൊറോട്ട പത്തിരി രാത്രില്ല
ആഹ് നൈറ്റ് ആയതുകൊണ്ട് നല്ല രസം ഉണ്ടാവ
ഭയങ്കര രസാണ് പി ജ
ആഹ അ ശരി ലൈറ്റും കാരും ഡെക്കറേഷൻസ് ഒക്കെ
ആഹ എന്ത് രസണോ പിന്നെ പടക്കം പൊട്ടി പോലെ ഫ്രണ്ട്സ ആ ചെ ക്കൻഡ് ഫ്രണ്ട്സിന്റെ വക പടക്കം പൊട്ടിക്കലും ഔട്ടിന്റതും ഭയങ്കര രസമാണ് കാണാ നമുക്ക് അ വിടെ നിന്ന് പോകും ും അറിയാത തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുപോകും ആസ്വദി ച്ച് അത്റക്കും രസാണ് ഉം അടിപൊളിയ ഇല്ലേ പിന്നെ ന ചെക്കന്യും പെണ്ണിന്റെറെയും അതുപോലെ കസിൻസ്ല്ലും ഓരോോ ഡ്രസ്സ് കോഡ ആായിട്ടും
ആഹ്
നമുക്ക് ചെക്കൻഡിം പെണ്ണിന്റിം ദകസിൻസ്കള നമുക്ക് വേഗ തിരിച്ചറിയാം അത് എല്ലാരും ഇങ്ങനെ കൂടി ഫോട്ടോസ ഒക്കെ എടുക്ക ഭയങ്കര ക്കെ കാണൻ ഭയങ്കര ഇൻ
നല്ല രസമാണ് പിന്നെയും കാണുമ്പോ നല്ല രസമാണതൊക്കെ
ആഹ് കാണാൻ എന്തരുസ അതെ അതെ ഒരുപോലും ഡ്രെസ്സും കാര്യങ്ങളൊക്കെയാണ്
ആദ്യക്കെ പോയല് സാദാ ചുരിദാർ എടുത്ത പലവർക്കും പല വിധമുള്ള ചുരിദാർ ധാറാളക്കിന് ആദ്യത്തെ കാലക്ക അങ്ങനെ ഡ്രെസ് കോഡ എന്താന്നന്ന് അറിയല്ലേനല്ലോ
ക്ക് അന്ന് ഇത്ര മോഡലല്ല അന്നിങ്ങനെ കല്യാണത്തിനായിട്ടൊരു ഡ്രസ്സ് എടുക്കണന്ന് അങ്ങനെൊ ഒരു ഇതൊന്നുമില്ല
നമ്മള ആരെങ്കിലും കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചുരു ചോളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാണ്ട് നമ്മള് കല്യാണം
ഇപ്പന്ന് പറഞ്ഞാല് ഡ്രസ്സ് എടുക്കാ മാറ്റൊന്നല്ല യ നമ്മള് കസിന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അടുത്ത് ഫ്രണ്ട്സിന്റെ കല്യാണ അതിനു വീണ്ടും ഡ്രസ്സ്‌ ഡ്ക ഇപ്പത്തെ കാലഘട്ടത്തി അങ്ങനെ അങ്ങനെയാണ്ല്ലോത് കഴിയുന്നത്
പെൺകുട്ടൾ അതിനിയിപ്പോൊ എന്താങ്കിലും എന്താ പറണ അനുസരിച്ച് രക്ഷിതാക്കൾ വാങ്ങി കൊടുക്കണം അല്ലെങ്കി ഓലെ അതിന് വേണ്ടി എന്ത്തു ചെയ്യൂല ഇപ്പത്തെ കുട്ടികളെ ഒന്നും പറയാൻ പറ്റു ല്ല കയ്യൂല എന്നന്ന് ഓലോട് പറയാൻ പറ്റ
അതെ ഓ ലൊക്കെ പറയണതിനനുസരിച്ച് ഞമ്മള് ഇങ്ങനെ ആടിക്കൊടുത്താല് ഒരു ബുദ് കാര്യങ്ങൾ പഴപ്പൊന്നും ഇല്ലപ്പ ഇല്ല ഇല്ല നമുക്ക് എന്താ കഷ്ടപ്പാട അതി അതിനെ കുുറിച്ച് അറി വേണ്ടിയല്ലാം ഒളക്ക അതൊക്കെ നല്ല ഭംഗിയ ആല്ല
ആഹ ശരിയാ
ചിന്തയാണ്
ആ അടിപൊളിയ എങ്ങനെലും കഴിയണം ഇ കല്യാണയാലും എന്തേലും പരിപാടിയുണ്ടേ ഓൾക്ക് ഡ്രസ് എടുക്കണം
അതെ ഒരു ഒരു രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ആ രണ്ട് ഫ്രണ്ട്സിന് കല്യാണത്തി വേണ്ടിരും ഒ എട്ട് ഡ്രസ്സ് പിന്നെ എടൂല അങ്ങനെയണല്ലോ ഇപ്പത്തെ കുട്ടികളൊക്കെ
അന്നെ അ ശരി കല്യാണം എന്നിട്ട് കൊറെേ ആൾക്കാരൊക്കെ ഇണ്ടായിനോ
ആഹ് അത്യാശ് കുഴപ്പൊന്നുമില്ല പിന്നെ ചെക്കൻന്റെ വീട്ടിൽ പണ്ണിൻന്റെ വീട്ടില് ഉച്ചക്ക കല്ല്യാണം പിന്നെ അവിടുന്ന് പെണ്ണിനും കൊണ്ട് ഇങ്ങട്ട് വന്ന് ചെക്കൻന്റെ വീട്ടിൽ വൈകുന്നേരം കല്യാണം
ഞങ്ങള്ൾ പോയി നിന്നിട്ട് പെണ്ണീനെ കൊണ്ടുവരാന് അലച്ചക്കന് അങ്ങട്ട് ഇട്ട് വട്ട് പോയിനോ
ആഹ് പോയിര് പോയിര് എല്ല അടിപൊളിയാണ് വിഗ്രഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞങ്ങള ഫുട്ടൊക്കെ കഴച്ച് പെണ്ണിനെയും കൊണ്ട് ഇങ്ങിട്ട്
ആഹ ആഹ് ശരിയാ
ചെക്കന്റെ വീട്ടത്തുകല്ല പെണ്ണിന്റെ വീട്ടുകാർക്കും ചെക്കൻന്റെ വീട്ടുകാർക്കും ഒക്കെ വരികയാണെങ്കില് ഫുഡ് കൊടുക്കാത്തൊരു നല്ലൊരു ഫുഡ് ആയിക്കരം വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നിട്ടാണ് പിന്നെ നമ്മുക്ക് ബാക്കിയുള്ളലത്തൊക്കെ വര് ശരിയാണ് അങ്ങനെയന്നെ പണ്ട്ന്നൊ ക്കെ പറഞ്ഞാല് ഇങ്ങനെയല്ലല്ലോ കാണ ഒരു ബോക്സ് ആക്കണ്ട മിഠായിയോ അതില് രണ്ട് ബേക്കറികളോ ജിലേബി അങ്ങനത്തെ കാര്യങ്ങൾ ആ അങ്ങനത്തല്ലെങ്ങോ
ആ അല്ലെങ്കിൽ ബ്രെഡും ചിക്കൻ കടായി അങ്ങനെ എന്തെങ്കിലും വെ
അതെ ഇപ്പൊ എന്നാല് ഈ ചോറാണ് ആഹ ആഹ ചോറുകളാണ് ബിരിയാണിയായിട്ടോ പിന്നെ വേറെന്താ പ്രത്യേകിച്ച് ആ അതെ ഏ അന്നാ ശരിന്താ ആ ആഓ